ഹലോ
ഹലോ ആഹ്
കേൾക്കണില്ലേ
ആഹ്‌ കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
ഒക്കെ സുഖമായിട്ട് പോണ് ഇന്നിപ്പോ മഴൊന്നും ഇല്ല
ഏഹ്
ഇല്ലല്ല ഇന്ന് രാവിലെ അങ്ങനെ ഇണ്ടായിനീ ചെറുതായിട്ടൊക്കെ
ആഹ് ആഹ് ഇവട നല്ല മഴയായിരുന്നു
ആഹ്
ഇവിടെ ഇപ്പ ഇല്ലട്ടാ ഇപ്പ നേരത്തെ നല്ല മഴയായിരുന്നു
ആഹ് പിന്നെന്താ ഭക്ഷണൊക്കെ റെഡി ആയോ
ആഹ് ഇല്ല കൊറച്ച് പണിളൊക്കെ കഴിഞ്ഞു കൊറച്ചൂടെ ബാക്കിയ്ണ്ട്
ആഹ് ആഹ് ആഹ് കുളി കഴിഞ്ഞോ
ആഹ് കുളി കഴിഞ്ഞു
ആഹ് ശെരി
അവടെന്താ പണിയെല്ലാം കഴിഞ്ഞോ?
പണി ആഹ് ഇന്നിപ്പോ വേഗം പണി കഴിഞ്ഞണ് ഇന്ന് സ്കൂളൊരു മീറ്റിങ് ഇണ്ട് പറഞ്ഞ് അപ്പോ വേഗോ രണ്ട് മണിക്ക് ഉം ഉം അപ്പോ പോവാൻ വേണ്ടി പെട്ടെന്ന് ഏഹ് പണി കഴിച്ച്
അയ്ശെരി ആഹ്
നമ്മളായിട്ട് പോവാനുണ്ടാവുമ്പോം പെട്ടെന്ന് തീരുല്ലോ
ആഹ് ആഹ് അതെ ഉം
ങ്ങനെ നിക്കു
ആഹ് അതെ അത് ശരിയാ നമ്മള് അല്ലാത്ത സമയത്ത് വേഗം തീർ ക്കാന്ന് വിചാരിച്ചാലും ഇങ്ങനെ ഒന്ന് ലാഗ് ചെയ്യ് ത് ലാഗേയ്യ്ത് പോം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കി വേഗം തീർത്തോളും പണികള്
പെട്ടെന്ന് വേ പണി തീർത്തിട്ട് പിന്നെ നമ്മള് ഇരിക്കുമ്പോ നമ്മുക്കൊരു സ്വസ്ഥതയാണ് തീരാതങ്ങനെ എടുക്കുമ്പോ നമ്മള് ഒരു ഇതാണ് കയ്യോ വസ് സമയത്ത് പോവാൻ കയ്യോ
ആഹ് അതെ
അപ്പോ പിന്നെ
രാവിലെ തന്നെ മക്കള് സ്കൂളില് പോണ കാരണം പിന്നെ രാവിലെന്നെ കഴിയുണ്ടാവുല്ലേ ദിവസം
ആഹ് രാവിലെ തന്നെ ഏകദേശം ഉം പിന്നെ ഭക്ഷണൊക്കെ പോകുമ്പോത്തെന്നെല്ലാ റെഡിയാവും
ആഹ് ആഹ്
ഓല് ഓല് രാവിലെ മദ്രാസുണ്ട് സ്കൂളും ഒണ്ട് അപ്പോ പിന്നെ വേഗം ചായേം കടിയൊക്കെ രാവിലെ ഉണ്ടാക്കും അടുപ്പത്ത്ക്ക് ആറുമണി ക്കടുപ്പത്ത് മദ്രാസെ ഏഴരക്കെ പോവാണ്ട് ചെറിയ മോക്ക് അപ്പോ അയിൻ്റെ മുന്നേ ഇണ്ടാക്കും
ഏഹ് ആഹ്
പിന്നെ ആഹ് അടുപ്പത്തന്നെ അങ്ങനെ ചോറും എല്ലാടും റെഡി ആക്കും ആഹ് പണി അങ്ങു കഴിഞ്ഞാ പിന്നെ
കഴിഞ്ഞ അതെ അതെ സ്കൂളില് പോ ആഹ് സ്കൂളില് പോമ്പോ അങ്ങനൊരു ഉപകാര ര്ണ്ട്
ആഹ് ഇസ്കൂള് ഇല്ലഞ്ഞാ ഒന്ന് ആഹ് നമ്മളെ പണിയും തീരും എല്ലാം അയിന്റെ എടെകൂടെന്നെ കയ്യും ഓലെ പർഞേക്കലും ആഹ് പിന്നെ വേറെന്താ? മദ്രസ്ന്ന് ഒമ്പത് മണി ആവും ഒമ്പതേകാലൊക്കാവും
ആഹ് അപ്പം സ്കൂളേപ്പഴാ?
ക്യൂ പിന്നെ വന്ന് കഞ്ഞിയോ എന്താ ചായ ചെൽപ്പം കഞ്ഞിടിക്കും അല്ലെങ്കി ച രാവിലതേ ചായെന്നെ കുടിക്കും പിന്നെ പത്തേ പത്തേ കാല പത്ത് മണിക്ക് പേരേന്ന് പോവും പത്തര ഓല്ക്ക് വടെ എടുത്താണ് ചെറിയ മോക്ക് സ്കൂള് എൽ പി സ്കൂള്
ആഹ് ആഹ് ആഹ്
അപ്പ പിന്നെ പത്ത് പത്ത് മണിയാവുമ്പോ പോവും പത്തരാകുമ്പോത്തിനും അങ്ങട്ടെത്തിയാ മതി
ആഹ് ആഹ് എത്രെല്ലാ പഠിക്ക്ണെ?
ഓ ചെറുത് ഒന്നില്ണ്ട് പിന്നൊരാള് അഞ്ചില്ണ്ട് ഒരാള് ഡിഗ്രി ക്ക് പഠിക്ക്ണോള്ണ്ട് ഓള് പിന്നെ ഹോസ്റ്റൽല് നിക്കലാ
എഹ് ആഹ് ഡിഗ്രിക്ക് പഠിക്കുന്നാള് ഏതാ ഡിഗ്രിയേതാ?
ഓള് സോഷ്യോളജിയാ
ആഹ് ആഹ്
അപ്പം രണ്ടാം കൊല്ലം
ആഹ് ആഹ് ഞങ്ങളടെ വീടിന്റെ അട്ത്തൊരു കുട്ടിണ്ട് ഇതുപോലെ സോഷ്യോളജിന്നെയാര്ന്നു ആ കുട്ടി പക്ഷെ ചെന്നൈയിലായിരുന്നുട്ടോ പഠിച്ചിര്ന്നെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ ഇങ്ങക്കെന്താ മക്കളൊക്കെല്ലേ? അല്ലേ പഠിക്കാ? ആഹ് എന്താ നയ് അംഗലവാടീല് പോവാനായോ? ആഹ്
ഹ് ഹ് ഹ്
എന്താ കെടന്ന് ഒറങ്ങിയോ കുട്ടി?
ആഹ് ഒറങ്ങി മോനൊറങ്ങി ആ ഒരു ഫ്രീ ടൈമിലാണ്പ്പോ അതെ ആഹ് ഫ്രീ ടൈമിലാണ് നമ്മള് ഫോണെട്ക്ക
ഫോൺ ആദ്യം ഓല്ക്ക് വാണ്ടിയെരും മ് ആഹ് ഒരു പ്രായത്തില് പ്രത്യേകിച്ചാണല്ലോ?
അതെ ഇതിന്റൊരു ലൈറ്റൊന്ന് കണ്ടാ മതി അപ്പൊ വേഗം വെരും എന്ത് കളിയിലാണെങ്കിലും എന്ത് പരിവാടിയാണെങ്കിലും ആള് വേഗെത്തു അട്ത്ത്
അതെന്നെ ഞമ്മക്കൊന്നിനും കയ്യുലപ്പൊ ഫോണ് ഇങ്ങട് ഇട്ക്കാൻ കയ്യുല അതെറ്റെല്ലാതെ നിക്കാനും കയ്യൂലല്ലോ?
ഇല്ല അതെ അതെ പണികളും നടക്ക ഇപ്പെല്ലാ അവര്ണ്ടെങ്കിയൊന്നും നടക്കൂല ഒറങ്ങി കെടത്തിയാ പിന്നെ പിന്നെ നമ്മള്ടേത് കൊറച്ച് കൊറച്ച് അങ്ങനേണ്ട് തീർക്കാം.
അതന്നെ ഞാനങ്ങനന്നെ ഇങ്ങനെ ആദ്യക്കെങ്ങനെ വിളിക്ക്ളെടേല് ഇങ്ങനെ ഓരോ പണിയെക്കെടുക്കും പിന്നെ അടിച്ചു വാരും മറ്റെതൊന്നും നടക്കൂല സമയങ്ങട്ട് പോവും അയ്മലാണ്ട് ഇര്ന്നാല് എത്ര പെട്ടെന്നാ സമയം പോണറിയോ? പണിയെന്തായാലും നമ്മള് ഇട്ക്കണല്ലോ? അ ഇട്ക്കാഞാ പിന്നവ്ടിം കട്ക്കും പിന്നെ മക്കള് പോയാല് പിന്നെ അത്ര പണില്ല പിന്നെങ്ങനെ ക്ലീനാക്കലും, അടിച്ചലും, വാരലൊക്കെ തൊട്ക്കലും പിന്നെ ഓര് വന്നാ പിന്നിം പണിയെന്നെ വരുമ്പോത്ത് കൊർച്ചേരൊരു ഫ്രീയ്ണ്ടാവും
ആഹ് അത് ഞാൻ ചോയ്ക്കാം പോണെ എന്തായാലും വന്നാല് പിന്നെ അവരുവായിട്ടെന്നെ ആവോല്ലോ
ആഹ് അപ്പൊ പിന്നെ വേം ഫോണ് ഇട്ക്കെലേല്ല്യ വന്നാ കണ്ടാ മാണ്ടിയെരും
ആഹ് പഠിക്കാനൊക്കെങ്ങനെയാ ഒറ്റക്ക് പഠിക്കാരിക്കോ അതോ ഒപ്പം ഇരിക്കണോ?
ഒറ്റക്കൊന്നും ഇരിക്കൂല പറയണെങ്ങനെ ചെറിയ മോളൊക്കെ എടു തീരുന്ന് ഓക്ക് പിന്നെ ഇങ്ങനെ സ്കൂളിലൊക്കെ ഗ്രൂപ്പില് വിടാണ്ടാവും ഓ ചെല്ലി പിന്നെ പാടി വിടാനോ കഥ പറയാനോ ഒക്കെ ഉമാർക്കണല്ലോ പണി ഇപ്പൊ ഞമ്മള് പിന്നെ അങ്ങനെ വടു വിട്ടുകൊടുക്കണോ മദ്രസിലും ഉണ്ട് സ്കൂളിലും ഉണ്ട് അപ്പഴും വേണം ഫോണ് ഫോണില് തന്നെ എല്ലാം പരിപാടി
ആഹ് അതെ ഇപ്പം അതെല്ലേ പഠിക്കണതും എല്ലാം ഫോണില് തന്നെയാ
ആന്ന് അത് തന്നെ മറ്റവര് വലിയവർക്ക് പിന്നെ അത് കൊടുത്താ പിന്നെ കിട്ടൂല്ല നോക്ക- - ടെ എനിക്ക് ഏഴുതാണ്ട് പറയും വാങ്ങും പിന്നെ ഓൾടെ
ഫോണിലായോണ്ട് അതും പറയാൻ പറ്റില്ല അല്ലെങ്കില് ഫോണവിടെ വയ്ക്ക് പോയിരുന്നു പഠിക്കുന്ന് പറയാം ഇതിപ്പോ പഠിക്കണത് ഫോണിലല്ലേ ഫോണിലാ പഠിക്കണന്ന് പറയും അപ്പൊ പിന്നെ ഒന്നും പറയാൻ
ഫോണാന്നാ വാങ്ങാം നമ്മള് പോയി നോക്കുമ്പോ ഓരു വേറെ എന്തെങ്കിലും നോക്കിരിക്കാറും
അതെ കൊറച്ച് സമയം പഠിച്ചിട്ട് പിന്നെ തൊടങ്ങും റീൽസ് കാണല്
എനക്ക് അത് അയിനാണ് മെയിൻ ചോദ്യം മറ്റതൊക്കെ ഇട കെടക്കുവോ ഏതാണോ വായിക്കനുള്ളത് ഉം വലിയോല വായി ഇവിടെ പിന്നെ അങ്ങനെ ഒന്നും അങ്ങട് കൂടുല മേണെങ്കി പഠിച്ചോളീ പറയും ഞാന് എല്ലാത ഇപ്പ അമ്മള് ചെറിയലും കൂടുതൽ വൈ തിനങ്ങനെ നടക്കണം പിന്നെ നമ്മക്ക് കഴിയൂല്ലല്ലോ ഓര ഓര ഓന് പിന്നെ ഒറ്റക്ക് ഒരാള് പഠിക്കൂലല്ലോ
ഇല്ല അതെ അതെ എന്റെ ഇത്താടെ
അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഓള് കൊഴപ്പമില്ല ഓള് പിന്നെ എഴുതാൻ ഉള്ളതൊക്കെ എഴുതും മോന് ഒണ്ട് ഓനാണ് ഭയങ്കര കളിയും
മോൻ പുറത്ത് പോവാ ഫുട്ബോൾ കളിക്കാൻ അങ്ങനെന്തെലും പോവോ
ഓളിപ്പോ മയയായിട്ട് വല്ലാതെ പോയില്ല അല്ലെങ്കി അല്ലെങ്കി പെരെ നിന്നാലും ഇത് തന്നെ എന്തെങ്കിലും ഗെയിംമായിട്ടോ അങ്ങനെ അതാണ് ഭയങ്കര
ഇവിളെ അതെ അനിയനുണ്ട് അനിയന് ഡിഗ്രിയാ അവൻ ഇതുപോലെ ഫുൾ ടൈം ആദ്യക്ക് ക്കെ നന്നായിട്ട് ഫുള്ള് പുറത്തു പോയിട്ട് ഫുട്ബോള് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഫുള്ള് പുറത്ത് പോയിട്ടായിരുന്നു കളി ഇപ്പൊ ഈ ഈ ഫ്രീ ഫയർ അങ്ങനത്തെ ഗെയിം ഒക്കെ വന്നേ പിന്നെ ആള് ഫുള്ള്
ആഹ് ഇല്ല പൊറത്ത് പോയാല് അതും വേണ്ടി എന്തെങ്കിലും പെരെ നിന്നാലും അതും ഇടങ്ങേറ്
അതെ അതും ശരിയാ അതും പറയും എല്ലാവരും ആൺമക്കളാവ എല്ലാവരും പറയും പൊറത്ത് ത്ത് പോയാല് ആഹ് ബാക്കി വേറെ കാര്യങ്ങളൊക്കെയാണ് ഇതാവുമ്പോ ഇതിന്റെ അകത്ത് ഇണ്ടല്ലോ എന്നുള്ളത് പറയും എല്ലാവരും
കണ്ടൊണ്ടിരിക്കല്ലോ പറയും എന്തായാലും
അതെ അവനും ഇതേപോലെ ഫുള്ള് ഈ ഗെയിം എന്ന് പറയുമ്പോ നമ്മൾ ഈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചിട്ട് നല്ല സൗണ്ട് ആയത് സമയം അവന്റെ റൂമില് പോയിട്ടുണ്ടെങ്കിൽ എന്നാലും കൊഴപ്പമില്ല ആളവിടെ ഒണ്ടാവും എപ്പളും
അതേ പിന്നെ മക്കള് പഠനത്തിലൊക്കെ അത് ബേക്കോട്ട് പോകും അതാണ് പ്രശ്നം
ആഹ്
ഇതന്നെ ആയത് അല്ലെ രണ്ടും കൂടെയാണെ നമുക്ക് കൊയപ് പ്പില്ല അതിന്റെ കൂട്ടത്തിൽ പഠനം ഉണ്ടെങ്കില്
ആഹ്
ഇങ്ങ ഈ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഫുള്ളിൽ മൈൻഡ് ഫുള്ള് ഇത് തന്നെ ആവും കളിക്കാൻ ഒരു കൊറച്ച് ഫ്രീ ടൈമ് കിട്ടുമ്പോളെ അപ്പളേ എടുക്കും ഫോണ്
ആഹ് അതാണ് ഫോണ്ച്ചയ്ഞ ഇവന് ഇങ്ങനെ ഇന്റെ ഫോണല്ല അപ്പം പിന്നെ ഓന് വല്ലാതെ കിട്ടൂല സ്വന്തായിട്ട് ഇണ്ടാവുമ്പോ പിന്നെ നമ്മള് വാങ്ങീട്ടും കാര്യല്ലല്ലോ
ആഹ് അതെ ഇല്ല കിട്ടൂല അതെ ഇതിപ്പൊ ഇവൻ ഡിഗ്രിയ അപ്പൊ സ്വന്തായിട്ട് ഫോണുണ്ട് ആഹ് അപ്പ പിന്ന
ആ ക്ലാസ്സിലല്ലേ എനിക്ക് ഞാൻ പത്ത് പ്ലസ് ടു കയ്യട്ടെ എന്നിട്ടേ വാങ്ങി തരുള്ളു പറയും
ആഹ് അതെ ആ ഒരു സമയയാൽ നമ്മൾക്ക് ഫോൺ വാങ്ങിച്ച് കൊടുക്കാണ്ടിരിക്കാനും പറ്റൂ റ്റുല്ല കാരണം അവർക്ക് കാര്യങ്ങളാവുല്ലോ എന്തായാലും ഇപ്പോഴ്ത്തെ
ഉം ഇപ്പൊ അങ്ങനെ ആണല്ലോ അ ത്തരു കാലാണ്. സ്വന്തായിട്ടന്നെ മാണം. മ്മാര്തൊന്നും പറ്റൂല
അതെ അപ്പൊ വാങ്ങിച്ചു കൊടുക്കാ പണ്ടത്തെ പോലെ വാങ്ങിച്ചു തരില്ലന്നൊന്നും പറയാനും പറ്റില്ല
പറയാനും പറ്റൂല ഓലെങ്ങനെങ്കിലൊക്കണ്ടാക്കാ നോക്കും നമ്മള് വാങ്ങി കൊടുത്തിട്ടില്ലെങ്കിൽ
ഇല്ലെങ്കിൽ അതെ അതെ
പിന്നെ വേറെന്താ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്
ഈ വീട്ടില് അനിയനീണ്ട് ഒരു
ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ ഹസ്ബന്റിന്റെ വീട്ടില്
ആഹ് ഹസ്ബെന്റിന്റെ വീട്ടിത്തെതാ ഇപ്പൊ പറഞ്ഞേ ഞാൻ ഇപ്പൊ ഹസ്ബെന്റിന്റെ വീട്ടിലാപ്പം
ആഹ്
ഞങ്ങള് മൂന്ന് പേരും മൂന്ന് പെൺ കുട്ടികളാ
അഹ് അയ് ശെരി അഹ് ഇന്ക്ക് നാല് മക്കൾണ്ട്. പിന്നസ്ബന്റുണ്ട്. ഞങ്ങള് സ്വന്തം വീട്ട്ലന്നേണ്
സ്വന്തായിട്ട് അതെ അതെ
ആ പിന്നേ അവിടെണ്ട് തറവാട്ടിൽ ഉപ്പണ്ട് എല്ലാരുണ്ട് അനിയനും വൈഫും എല്ലാരും ഉണ്ട്
ആഹ് ആഹ്
റ്റത്ത് തന്നേണ്
ആഹ് അതെയോ
ആഹ്
ഞങ്ങളതും അങ്ങനെ തന്നെയാ അടുത്ത് ബന്ധുക്കളൊക്കെ അടുത്ത് തന്നെണ്ട് വീടുകള്
ആഹ് വീടുകള് ഇവിടിണ്ട് അതൊക്കെ രസാണ് അടുത്തടു
ആഹ് അതെ അതെ. ഹസ്ബന്റ് നാട്ടിലുണ്ടോ?
ഓ നാട്ടിൽ തന്നെ
ആഹ്
ന്നായിക്കോട്ടെ സമയായി
ഓക്കെ ഓക്കെ